തലയാ?
ആഹ് പറഞ്ഞോളൂ.
ഹലോ പിന്നെന്താ പരിപാടി
വേറെന്താ ഒന്നുല്ല മക്കളെ കൂടെ അങ്ങനെ നടക്ക റോട്ടുക്കൂടെ അവർക്കിങ്ങനെ അതൊരു സന്തോഷല്ലേ നമ്മള് കൂടെ ഇണ്ടാവുമ്പോ പിന്നെ എന്തറിയണം ആഹ് സൈക്കള് എല്ലാരും സൈക്കളും കൊണ്ടിറങ്ങു കുഞ്ഞു കുട്ടികളും വലിയരും ഒ കറങ്ങിട്ട്
മ് ഇവിടെ അങ്ങനെ തന്നെയ ഞാനിപ്പോ കേയറിയുള്ളൂ അകത്തെക്ക്. ഏ എന്റെ ചെറിയ കുട്ടികള് ആയ കാരണം അവര് സ്കൂളിക്കൊന്നും പോവാറായിട്ടില്ല. നമുക്ക് താഴെ- ഇത്ര നേരം ഞാന് ഇവരെ സൈക്കിള്മെ ഇങ്ങനെ ഉന്തികൊണ്ട് നടക്കായിരുന്നു.
ആഹ അയ്ശരി
കരയ്ണ്ടലോ സ്കൂളി പോണ മോളാണോ കരയണത്
അല്ല ചെറുതൊന്ന് ആളുണ്ട് അംഗനവായി പോണ ഒരാളുണ്ട്. മൂന്ന് വയസ്സായുള്ളൂ മ് ആ അവള് ഒറങ്ങി എണീറ്റിട്ട് ആ ഹ് റേഞ്ച്ക്ക് വന്നിട്ടില്ല.
പിന്നെ അംഗൻവാടി ഞായറാഴ്ച ഇല്ലായിന്നല്ലേ
ആഹ് ഇന്ന് അംഗനവാടിയൊന്നുല്ല ഇന്ന് ഫുൾ ഫ്രീയാണ്. അപ്പൊ അവള് ഒറങ്ങി എണീറ്റ് ഓരോ കൂടെ പോവാനുള്ള ഇതിലാ.
ഇന്നപ്പോ ബഷീർ ദിനായിട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നോ അവിടെ?
ഇല്ല ഇന്ന് ഫോട്ടോ എടുത്തിട്ട് ഇനി നാളെുണ്ടവോ മതി ഇന്നിപ്പോ ലീവല്ലെ. സ്കൂള് അംഗനവാടിലൊക്കെ അപ്പം പിന്നെ- ഫോട്ടോ എടുത്തിട്ട് സെന്റ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് ഞാനൊന്നും ചെയ്തില്ല ഞനിക്കിന്ന് പുറത്ത് പോയി- ഇണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഇന്നൊരു പരിപാടി ഇണ്ടായിരുന്നു വീട്ടില് ജേഷ് താത്തന്റെ മോള്. താത്താന്റെ വീട്ടില് ഒരു ഉം താത്താന്റെ മോളെ കല്യാണണ്ട്. അപ്പോ അവരും - മിട്ടായി കൊടുക്കാന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് അപ്പൊ അത് ഇണ്ടായിരുന്നു അയ്ന് പോയിട്ട് ഇപ്പ വന്നേയുള്ളൂ ഒന്നൊന്ന്. ചെയ്യാൻ പറ്റിട്ടില്ല ഇന്നലെ പോയിട്ടുണ്ട് ഇന്നാ വന്നെ പിന്നെ. അപ്പം കല്യാണം ആ ആവുമ്പോ അങ്ങെ ന കുട്ടികളൊക്കെ ഉണ്ടോന്നറിയില്ല ആഹ് കല്യാണം ഉറ ഉറപ്പിക്കല് ആ അപ്പൊ മിട്ടായിയൊക്കെ കൊണ്ട് വരൂ അവര്. എന്നിട്ട് സെറ്റാക്കി പോവും ഒറപ്പിച്ചു പോവാ.
ആഹ് അപ്പൊ ആരാ മിട്ടായി കൊടുക്ക പെണ്ണ് ചെ ചെക്കൻ പെണ്ണിനോ
പെണ്ണിന്റെ ചെക്കന്റെ വീട്ടി ആ ചെക്കന്റെ വീട്ടിന്ന് ആളൊക്കെ വന്നിട്ട് ചെക്കനും. അതെല്ല ഉമ്മേ പെങ്ങന്മ്മാരും പിന്നെ അടുത്ത ബന്ധുക്കളൊക്കെ വന്നിട്ട്.
ആപ്പൊ ചെ പെണ്ണ് ചെക്കന്റെ വീട് മാ കാ കാണാണ പരിപാടി ഇണ്ടാ നിങ്ങടയില്
അയ്യോ പറഞ്ഞതൊന്നും ഞാൻ കേട്ടില്ല
പെണ്ണ് ചെക്കന്റെ വീട്ട്ക്ക് പോവൂല
ആഹ് ആഹ് അതെല്ലേ ആഹ് ഇപ്പൊ കൊറേ ഇതിലും ഇപ്പ ഇൻസ്റ്റാഗ്രാമൊക്കെ എടുത്ത് നോക്കികയ്ഞ്ഞാ
ആഹ് ഇണ്ട് പിന്നെ ചെക്കന്റെ വീട് കാണാന് പെണ്ണ് പോവൂല പെണ്ണിന്റെ ഇപ്പഴും ഉമ്മയൊക്കെ പോവാറുണ്ട്. ഇപ്പം ചെല ഭാഗത്തൊക്കെ ഉണ്ട്ന്ന് പറഞ്ഞ കേട്ടു നമ്മളിവിടൊന്നും ആയിട്ടില്ല
ആഹ് ആഹ് ഇവിടെ ആയിണ്ട് ഇവടെ ഇപ്പം അങ്ങനെ ഇങ്ങനെ കിടക്കുന്ന കൊണ് ഇതിലിപ്പം അങ്ങനെ തന്നെയാ കണ്ടത് ആഹ് ഞാനിവിടെ വന്ന യിരുന്നു അയാള് ചെക്കന്റെ ആൾക്കാരാണ് അപ്പോ ഞങ്ങടെ അവിടേക്ക് വി ടിക്ക് ഞങ്ങടെ എന്റെ വീടിക്കല്ല ഉം മേമ്മേടെ മോന്റെ കല്യാണണ് ഉറപ്പിച്ചത് അപ്പൊ ഞങ്ങള് കുറച്ച് സ്വീറ്റ്സും ഒരു ബൊക്കയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് ക്ക വെച്ചു ആഹ് എന്നിട്ട് സ്റ്റേജിലാണ് അവര് ഹോള് പെണ്ണിന്റെ വീട്ട്കാര് ഹോള് എടുത്തിട്ട് നടത്തചെയ്തെ വീടിന്റെ തല്ലായിരുന്നു പരിപാടിയിരുന്നെ വെറുതെ ഒറപ്പിക്കലാണ്
ആഹ് ഇപ്പ എല്ലാ പരിപാടിയും ഹോളിലാണ് ഉണ്ടാവല് ശരിയല്ലെ
അപ്പൊ ഉറപ്പിക്കല് വ ഇത് കഴിഞ്ഞ് ഉറപ്പിക്കല് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ ഉറപ്പിക്കിനേക്കാട്ടി മുമ്പ് പെണ്ണിന്റെ വീട് വീട്ടിക്ക് ചെക്കൻ വരുന്ന ആദ്യം കാണുവല്ലോ അത് കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉറ പ്പിച്ച് കഴിഞ്ഞിട്ട് ഈ പെണ്ണ് ചക്കന്റെ വീട്ടിലോട്ട് പോവും
ആഹ് ആഹ്
ഇതേപോലെ തന്നെ ബൊക്കയും സാധനങ്ങളൊക്കെ ആയിട്ട്
ആഹ് രൻ ആദ്യം അതിപ്പ ഉണ്ടായതാണ് ആദ്യ ഒന്നും അങ്ങനെ അല്ലല്ലോ
ആദ്യം ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞ സമയത് ത്തൊന്നും അതൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പോയിട്ടൊന്നും ഇല്ല
ഉം അത് ശരി ഉം ആഹ് അങ്ങനെ അത് പറഞ്ഞോക്കണ്ട അത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ പറയാണ്ടാവും
ആ പരാതികളാണ് കൂടുതലും ഉണ്ടാവുക
ആഹ് ശരി
ഉം അപ്പൊ ഇന്ന് ആ പരിപാടിക്ക് പോയിട്ട് അപ്പൊന്ന് വേറൊന്നും ചെയ്യാൻ പറ്റിട്ടില്ല ഇപ്പം നോക്കണം അപ്പൊ ഇന്ന് ഉച്ചക്കായിരുന്നു പരിപാടി അവര് വരും ഒരുപാട് ആളൊക്കെ വന്ന് ഫുഡൊക്കെ അങ്ങനെ ഒക്ക പൊറ റത്തൂന്ന് വാങ്ങലാണ് ഇപ്പം ഈ മഴയൊക്കെ ആയോണ്ട് അപ്പം ഉം
എന്തായിരുന്നു ഫുഡ്
ഫുഡ് സാധ മന്തിയും ബിരിയാണിയുമൊക്കെ ചിക്കന് എ ബീഫ് ഒലത്തിയത് അങ്ങനെയൊക്കെ ഉം പിന്നെ ഐസ്ക്രീം അങ്ങനെയൊക്കെ ഉണ്ടാവും ഭക്ഷണം ഫുഡിന്റെ ശേഷം മധുര ആയിട്ട് അതക് ക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്ന് അപ്പോ അത് കല്യാണം ഇനി ആറ് മാസം കഴിഞ്ഞിട്ടാ
ഉം ആറു മാസം കഴിഞ്ഞിട്ടല്ലേ പിന്നെ വീട്ടില് ക് കോഴി മാത്ര ഉള്ളോ വേറെന്തങ്കിലും ഉണ്ടാ പശു, ആട് അങ്ങനെ എന്തെങ്കിലും ഒണ്ടാ
ഇല്ല വേറെന്നുമില്ല അതൊന്നും എനിക്ക് ഇഷ്ട ഇഷ്ടല്ലാ ന്നല്ല പക്ഷെ എനിക്ക് പേടിയാണ് ഒറ്റയ്ക്ക് നോക്കാന് ഒറ്റ ബുദ്ധിമുട്ടാവും അതെ അവരൊക്കെ നോക്കണെങ്കി
കുറച്ചും കൂടി പ്രായമായിട്ടുള്ളവരിപ്പോ ഇണ്ടെങ്ങി അവർക് നോക്കാൻ അറിയന്ന് വെച്ചാൽ കുഴപ്പല്ലാ ഇപ്പൊ
ക്കൻ അറിയയും ചെയ്യും എല്ലാം ഇതാണല്ലോ നമ്മക്ക്, എനിക്ക്, അതിന് അറിയാ ഴിയല്ല, എനിക്ക് പേടിയാണ്. വലിയ ജീവികളൊക്കെ, ഇതാവുമ്പോ പിന്നെ നമ്മൾക്കൊന്നും പ്രശ്ന ഇല്ലല്ലോ.
അത് ന് മാത്രല്ല നമുക്ക് നോക്കാൻ ആളുണ്ടെങ്കിലും അതിന് ഉള്ള പറ്റിയ സ്ഥലവും കാര്യങ്ങളും
ആഹ് ആഹ് സ്ഥലൊക്കെ കുറച്ചൊക്കെ സ്ഥലണ്ട് അങ്ങനെയല്ല പക്ഷെ അവര് അഹ് കുളിപ്പിക്കലും കഴി ക്കലും കെട്ടലും പശു ആവുമ്പോ ഒരുപാട് ആഹ് അതൊക്കെ
ക്കു പണിയ്ണ്ട്
ആഹ് അതൊക്കെ പണിയാ നമുക്ക് മക്കള് സ്കൂൾ പോണ പോലൊക്കെ ആവുമ്പോ അങ്ങ് ആഹ് പണി തന്നെ ണ്ടാവൂല്ലോ വീട്ടില് അത്യാവശ്യ ആഹ് കാഷാ ആഹ് പശു നമ്മള അടുത്ത വീടുകളിലൊക്കെ ഉണ്ട് പശുവിനെ വളർത്തുന്ന ലൊക്കെ ഉണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളവിടെ പാലൊന്നും കൊടുക്കാന് പ്രയാസല്ലാ സൊസൈ ക്കിള്ളോണ്ട് പാൽ ആഹ് അപ്പൊ അവിടെ കൊണ്ട് കൊട് ത്താ മതി അപ്പൊ അയിന് ആഹ് ആഹ് അവിടെ കൊ എത്ര? അങ്ങനെ ആഹ് അയിന്റെ ആഹ് വശ്യമൊന്നുംല്ലാ ഒരുമിച്ച് കൊണ്ടുപോയി ആഹ് കൊണ്ടോയി സൊസൈറ്റിൽ കൊടുത്താ മതി
ഉം
അപ്പൊ ഒരുപാട് ആൾക്കാര അഹ് ചെയ്യണ ആൾക്കാരിണ്ട് ഇവടെ
ആഹ് അപ്പൊ നിങ്ങളക്കെ പാല് മേടിക്കാ സൊസൈറ്റിന്നാണോ?
അല്ല ഞ നമ്മുക്ക് അടുത്ത വീടുകളിൽണ്ട് നമ്മുക്ക് പോയിട്ട് വാങ്ങാ ആഹ് അ ഓ ഒരുപാട് വീടുകളില് വളർത്ത്ണ ഹ് ചേച്ചിമാരും താത്തന്മാര്ക്കെ ഇണ്ട് വളർത്ത്ണ ആൾക്കാര് അപ്പൊ ഒരാള് ഒരാളടുത്തില്ലെങ്കിൽ മറ്റാളടുത്ത് എന്താ ണ്ടാ നമുക്ക് തന്നിട്ടല്ല ഓരു ബാക്കി കൊടു കോളു അടുത്തുള്ള ആൾക്കാർക്ക് വേണെന്നുണ്ടെങ്കില് അവർക്കുള്ള കൊട് തിട്ട് ബാക്കിയാണ് സൊസൈറ്റി കൊടുക്കുള്ളവര്
അത് ശെരി ആഹ് ഞാടെ ഇവിടെ അപ്പുറത്ത വീട്ടിലും ഇതുപോലെ പശു ഉണ്ടേ അപ്പൊ അവര് കൊറേ നാൾ അവര് ആടിനെ വളർത്തണ്ടെയ്ന് ആടിനെ വളർ ചേരുന്ന സമയത്ത് അവർക്ക് അധിക ലാഭമൊന്നും ഉണ്ടാരുന്നില്ല്യാ അത് കഴിഞ്ഞ് കുറ ച്ചു നാള് കഴിഞ്ഞപ്പോ തന്നെ അവരാടിനൊക്കെ ഒക്കത്തിനെ വിറ്റു വേറെ പുതിയൊരു ഏ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇണ്ട് വീടിന് അടുത്തന്നെ അവിടെ വല്ല്യോരു പശുന്തൊഴുത്തൊക്കെ പണിത് അവര് രണ്ട് പശുവിനെ വാങ്ങി പിന്നെ അത് പ്രസവിച്ച് അയിന് കുട്ട്യാ യി അങ്ങനെ ഒരു മൂന്ന് അഞ്ചാറ് പശുക്കളായി അവരു വീട്ടില്
ആഹ് ഇപ്പോൾ പിന്നെ ഗവൺമെന്റിന്നും ഒരുപാട് സബ്സിഡികളും അതടെ കിട്ടുല്ലോ ഉം പിന്നെ
പൈസുണ്ട് അതൊന്നും ഉണ്ടാക്കാൻ പറ്റണ്ട് നല്ലൊരു ലാഭള്ള ഒരു പരി
കൂടും അതിന് വേണ്ട തീറ്റ അങ്ങനെയൊക്കെ കിട്ടുംന്ന് പറഞ്ഞ് കേക്കാം അവരൊക്കെ
അതൊക്കെ കിട്ടും പിന്നെന്നാ അത് കഴിഞ്ഞപ്പോ തന്നെ ഉം അവര് പോത്തിനെ വാങ്ങി എന്നിട്ട് നാല് പോത്തിന്റെ കുട്ട്യോളില്ലേ അത് വാങ്ങി പറ അതിന് കെട്ടത് അപ്പൊത് വേറൊരാളുടെ പറമ്പിൽ കൊണ്ടായിട്ട് കെട്ടിയിടും
ആഹ് അത് അത് മാത്രം ഒരുഏ വ വരുമാനമാർഗ ആണെങ്കിൽ അങ്ങനെയൊക്കെ വേണം അപ്പൊ ഒരു ഒരുപാ ഒരുപാടെണ്ണത്തിനൊക്കെ ഒരുമിച്ച് വളർത്തിയാല് അങ്ങനെ കഴിയുമെങ്കി സുഖമാണ് ഒരാൾ ഒറ്റക്കൊന്നും ആയാ കഴിയൂല നമ്മ
പശു പോത്തിനേം ആടിനെയൊക്കെ കോഴീനെയൊക്കെ നോക്കുന്ന കഴിയണ ചേട്ടന
ആഹ് ആണുങ്ങൾക്കൊക്കെ അഹ് സുഖാണ്
അയ്യോ പറയണത് കേൾക്കാല്ല്യാ ഹലോ ഹലോ പറയന്ത് കേൾക്ക ആ ആ പ്പ കേൾക്കാണ്ട് ആഹ് ഇവിടെ കുഴപ്പില്ല്യാ ഇവിടെ റേഞ്ച് ഇണ്ട്
ഇപ്പ ഇണ്ടാവില്ല ഇപ്പൊ ഇനി എന്താ അറിയില്ല ഇടക്ക് ഇങ്ങനെ ഒരു പിന്നെ പോവലിണ്ടല്ലേ?
ആഹ് അതെ ഇവടക്കുണ്ടാവാറുണ്ട് സംസാരിക്കുമ്പ ഇങ്ങനെ മ്ച് ഏ സൗണ്ടങ്ങ് പൊട്ടി അങ്ങ് പോവും പിന്നെ ശരിയാവും കൊ കുറച്ച് നേരം ചിലപ്പോ ഹലോ കേൾക്കാനുണ്ടോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ പോകും
ആ ആഹ് ഇവിടെ കുഴപ്പമെന്നും ഉണ്ടാവില്ലല്ലേ ഞാന് റൂമില് വീട്ടിന്റെ റൂമില് കയറിയ ചെല ഇപ്പം റേഞ്ചിന്റെ പ്രശ്നം വരല്ല ഞാന് പുറത്തിറങ്ങി നിക്കല ഏത് കോള വരിയാണെങ്കിലും കോളിന്റെ പ്രശ്നേ ഉള്ളൂട്ടോ അല്ലാത്ത അതിനൊന്നും വലിയ പ്രശ്നമില്ലല്ല നെറ്റൊക്കെ കിട്ടും ഉുള്ളിലൊക്കെ പിന്ന ഇല്ല അവരാ കളിച്ചോണ്ടിരിക്കണ്
എത്ര മണിവരെ കളിക്കാ
ഒരു ആ ആറ് മണി ആറരൊക്കെ ആകുമ്പോഴേക്കെ സ്കൂളൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ അ മഴയൊന്നും ഇല്ലെങ്കിൽ ചിലപ്പോ വാങ്ങി കൊടുക്കും വൈകുന്നേരത്തെ ആഹ കറാന ആയിട്ടുണ്ടേ കേറാനായിട്ടുണ്ട്
ആ
അപ്പൊ അവര് സംസാരിച്ചിരിക്കുവ അപ്പ അവിടെ എങ്ങനെ വീടിനെ അടുത്ത വീട്ടിലെ മുറ്റത്ത്
ഭക്ഷണം ഉണ്ടാക്കൽ ഒക്കെ കഴിഞ്ഞോ
ഇല്ല രാത്രിയൊക്കെ ഒന്ന ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്തേല ഒക്കെ ഉണ്ടാക്കണം ഇന്ന് ഞാൻ പറഞ്ഞില്ല ഇന്ന് പുറത്ത പോയിട്ട് വന്നിട്ടേള്ളു ആഹ്‌ ആഹ്‌ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കണം
അപ്പൊ ശെരിയാ വിളിക്കാം
ആഹ്‌ ഓക്കെ എന്നാല്